കേൾക്കണില്ലേ?
ആ കേൾക്കാം കേൾക്കാം
ആ, ആ എന്നിട്ട് ഇപ്പ ഇത് തയ്യാറായിന്ന് പറഞ്ഞത് ഒരു വർഷം ങ്ങ് യുള്ളത്
ആ എനിക്കിനനി ഒരു വർഷം കൂടെ ഇപ്പ രണ്ടായിരത്തിരുത്തി ആറ് അല്ലെ ഇനി രാണ്ടായിരത്തി ഇരുപത്തി ഏഴാവുമ്പം ഇറങ്ങും
ഒരു വർഷം
ആ ഒരു വർഷം
ആ, അത് കഴിഞ്ഞാൻ കഴിയൂലേ
ഉം കഴിയും ഉ ആ ഡ്യൂട്ടിക്ക് കറ നമ്മുക്ക് അങ്ങനെയന്ന ഇപ്പം നമ്മള് ഫ്രണ്ട്സ് ആ ഉണ്ട് ചേച്ചി, ഒണ്ട് ഒണ്ട്
ഉണ്ടോ ആ വീടിനടുത്തുന്നുണ്ടോ അതോ
ഇല്ല വീടിന്റെ അടുത്തൊന്നും ഇല്ല.
സ്കൂൾ കോ സ്കൂളിൽ പഠിച്ചപ്പോഴുള്ള കുട്ടികളോ കോളേജിൽ പഠിച്ച
അല്ല ഇവിടെ വന്നതിന് ശേഷം തന്നെ എല്ലാവരുമായിയിട്ട് പരിചയപ്പെ
ആഹ് ആഹ് അങ്ങനെ പരിചയപ്പെട്ടല്ലെ പ്ലസ്ടു കഴിഞ്ഞാ പിന്നെ അങ്ങനെയാണ്ല്ലേ നമ്മള് പോയത് എവിടെ വെച്ചാല്
ഡിഗ്രിക്ക് പോയപ്പോ എന്റെ കൂടെ പഠിച്ച പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു
ഡിഗ്രിക്ക് പിന്നെ നമ്മൾ എടുത്തുള്ളതും പിന്നെ നമ്മളെ കോളേജ് നമ്മള് എടുത്തുള്ള കോളേജുകളിലല്ലേ നമുക്ക് കിട്ട.
ഇല്ല എനിക്ക് എനിക്ക് കുറച്ച് ദൂരം ഞാ ഇവിടെ ചേച്ചിക്ക് പറഞ്ഞറിയാവും, ഓർസെയിൻസ് എന്ന് പറയും
ആഹ് ആഹ് അത് ദൂരത്തുന്ന ദൂര കിട്ടിയ
ആ ദൂരെ കിട്ടിയെ പക്ഷെ എനിക്ക് എന്ന് പറയുമ്പം അവിടെ പൊതുവേ എനി എനിക്ക് അതെ എന്താ, മെറിറ്റ് ഉള്ളത് കൊണ്ടാണ് മെറിറ്റ് ലിസ്റ്റിൽ കിട്ടിയതായിരുന്നു എനിക്ക് പൊതുവെ ഇവിടെ കേറുമ്പോ കുറച്ച് ഡൊണേഷൻ ഒക്കെ കൊടുത്തു തന്നെ എല്ലാരും കേറും എനിക്ക് സീ ഉം മാർക്കൊണ്ടായിരുന്നു പ്ലസ്
ആ പ്ലസ്സ്ടുവിന് മാർക്ക്ണ്ടായിരുന്നു എത്ര ശതമാനം ഉണ്ടായിരുന്നു
എനിക്ക് ഞാൻ എനിക്ക് ശതമാനം അറിഞ്ഞൂടാ മാർക്ക് എനിക്ക് ആയിരത്തി ഇരുന്നൂറില്. ആയിരത്തി എഴുന്നൂ ഷെ ആയിരത്തി എഴുന്നൂറെന്ന് ആയിരത്തി എഴുപത് ഉണ്ടായിരുന്നു. നൂറ്റി എഴുപതുണ്ടായിരുന്നു
ആഹ് ആയിരത്തി ഇരുന്നൂറ്റി, ഏ ആയിരത്തി ഇരുന്നൂറില് ആയിരത്തി നൂറ്റി എഴുപതോ
ആഹ്
ആഹ് നല്ല മാർക്ക് ഉണ്ടല്ലേ, കൊറച്ചള്ളൂല്ലേ കുറവായിട്ട് ആഹ് അപ്പൊ പിന്നെ സീറ്റ് പെട്ട് പെട്ടെന്ന് കിട്ടും ചെയ്യും
ആ, അങ്ങനെ കിട്ടിയതായിർന്ന് അപ്പഴത്തേക്കും പിന്നെ അവിടെ പഠിച്ചുകൊണ്ടിരന്നപ്പോ പിന്നെ അവിടെ ഡിഗ്രിക്ക്ന്ന് പറയുമ്പോഴത്തേക്കും നാലാമത്തെ വർഷം കൂടെ ആയോണ്ടേ അത് കുറേ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു നമുക്ക് ആ കോളേജ് ഭയങ്കര വലിയ കോളേജാണ് അപ്പൊ ഒരു പേ പിരീഡ് ഇ ഇങ്ങേ അറ്റവാണെങ്കിൽ രണ്ടാമത്തെ പീരീഡ് ആവുമ്പോഴത്തേക്കും കുറച്ച് സമയത്തുള്ളിൽ അങ്ങ് എന്താ രണ്ട് ഏക്കർ കഴിഞ്ഞ് അപ്പുറത്ത് പോകണം അടു തദ് ക്ലാസ്സ്‌ കേറാൻ വേണ്ടിട്ട് ആ മാറി മാറി കയറണം, അങ്ങ് അലഞ്ഞ് തിരിഞ്ഞ്ങ്ങ് നടക്കണമായിരുന്നു അങ്ങനെ പിന്നെ അതും എനിക്ക് പറ്റാതായി
ആ കോളേജുകളിൽ അപ്പൊ അങ്ങനെ ഉണ്ടോ അത് എ എ ഓരോ കോളേജുകളിലേക്കാരം ല്ലേ അങ്ങനെ വരാ മറ്റേദ് നമ്മള് നിക്കണ ക്ലാസിലന്നെ അങ്ങെനെ വരുന്നത്
അങ്ങനെ വരൂല അത് അതും നാനീ പറഞ്ഞ മൂന്ന് വർഷം വരെ ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു വേണം പക്ഷെ നാലാമത്തെ വർഷം വരുമ്പോഴത്തേക്കന്ന് എന്ന്‌ വെച്ചാൽ ഡിഗ്രിക്ക് അം നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് നമുക്ക് എടുത്ത് പഠിക്കാം. നമുക്ക് ഇപ്പ ഇത്ര ഇത്ര വിഷയം ഉണ്ടെങ്കിൽ അതിൽഏ- വിഷയം വേണോങ്കി നമുക്ക് പഠിക്കാം അപ്പോ ഓരോ പിള്ളേർക്കും അവരവരിഷ്ട അനുസരിച്ചല്ലെ-
ആ നമ്മള് മൂന്ന് കൊല്ലം ഡിഗ്രി പഠിച്ചു നാലാമത്തെ കൊല്ലത്തിലോ
ആ അല്ല ഈ നാല് കൊല്ലം നമ്മൾ അങ്ങനെ തന്നെ പഠിക്കണം ഈ നാല് വർഷാക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ
പ്പൊ അങ്ങനെയായി
ആഹ നാല് വർഷം എങ്ങനെ ആക്കുന്നതെന്ന് വച്ചാൽ നമുക്ക് വേണമെങ്കിൽ മൂന്ന് വർഷം പഠിച്ചിട്ട് ഡിഗ്രി കഴിഞ്റങ്ങാം പക്ഷെ നാലാമത്തെ വർഷം കൂടെ പഠിക്കണെന്നുണ്ടെങ്കില് ബി എ കഴിഞ്ഞിട്ട് എം എ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് വർഷം ആക്കി തരും മറ്റത് അല്ല രണ്ട വർഷംന്നുള്ളത് ഒരു വർഷം ആക്കി തരും അപ്പ ഈ നാല് വർഷം പഠിച്ചാൽ നമുക്ക് മറ്റത് ഒരു വർഷം പഠിച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് അഞ്ച് വർഷത്തിൽ നമുക്ക് എല്ലാം കൂടെ പഠിച്ചറങ്ങാം മറ്റത് മൂന്ന് വർഷം കഴിഞ്ഞ് എം എ എടുക്കാൻ വേണ്ടി വീണ്ടും രണ്ട് വർഷം കഴിഞ് അങ്ങനെയൊക്കെ ആരുന്നില്ലേ അതുകൊണ്ട് അത് കുറെ- ക്കാൻ വേണ്ടിട്ട് മൊ മൊത്തത്തില് ഒറ്റ
ആഹ് അതാണ് ഈ നാല് വർഷ് ഷാക്കിയത് ല്ലേ രണ്ട് വർഷം ചുരുക്കിയാണ്ട് ഒര് ആഹ് എറങ്ങലേ പിന്നെ രണ്ട്റാശ്യം രണ്ട് വർഷം പിന്നിം പഠിക്കണം
ആഹ് അങ്ങനെ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാ ത്ര ആ ഒരു വർഷം പഠിച്ചാ മതിയാർന്ന് അങ്ങനെയായിര്ന്നെ അപ്പം ഏ ഈ ഒരു സമയത്തെന്നെ പുതിയ മാറ്റം വന്നെന്ന് വെച്ചാൽ നമക്ക് ഇഷ്ട്ടോള്ള ഇപ്പൊ സയൻസ് പഠിക്കാത്ത എനിക്ക് പൊതുവേ ഡിഗ്രി ക്ക് ഞാൻ മൂ കഴി പഴേതുപോലാര്ന്നെങ്കി എനിക്ക്പ്പ വേറെ വിഷയം പഠിക്കാൻ പറ്റൂലല്ലോ പക്ഷെ ഇങ്ങനെ നാല് വർഷ് ഷം വന്ന സമയത്ത് നമക്ക് ഇഷ്ട്ടൊള്ള ഏത് സ്ഥലത്ത് വേണേം പോയി പഠിക്ക നമുക്ക് കൊമേഴ്സ് പഠി ക്ക്യാം കൊമേഴ്സിന്റെ വിഷയങ്ങള് പഠിക്ക്യാം സയൻസിന്റെ വിയങ്ങള് പഠിക്ക്യ ഹ്യൂമാനിറ്റീസിന്റെ വിഷയം പഠിക്ക്യാം എന്ത് വേണോ പഠിക്ക്യ അങ്ങനെയായിര്ന്ന് ആഹ് ഇ പ്പഴും അങ്ങനെന്നെ ഇപ്പോഴും അങ്ങനെന്നെ
അപ്പളും അങ്ങനെ തന്നെയാണ്ല്ലേ നമക്ക് അവ്ട്ക്കൊന്നു എത്താത്തോണ്ട് നമക്ക് പത്താം ക്ലാസ് കഴിയോളെ പത്താം ക്ലാസിന്റെ വിവരങ്ങള്റിയൊള്ളൂ പ ത്താം ക്ലാസ് കഴിഞ്ഞാ പ്ലസ് വണ്ണിന് എങ്ങനെ അഡ്മിഷൻ എട്ക്കാന്ന്ള്ളത് പ്ലസ് വണ്ണില് എത്തിയാലേ അറിയള്ളോലോ അപ്പത് ആ ഒരു സ്റ്റേജ്‌ക്ക് അല്ലെങ്കി നമ്മളെ മുന്നിൽ നിക്ക്ന്നെ കുട്ട്യേള് വാണം അവരെ മുന്നില് വല്യ കുട്ട്യേള്ണ്ടെങ്കി അല്ലേ നമ്മളെ വീട്ടിലെന്നെ അങ്ങനെ ജോബ്ട്ത്ത് പഠിച്ചേ കുട്ടികൾ വാണം അപ്പളെ നമക്കയിനെ പറ്റി അറിയോള്ളൂ ഇന്നാത്തെന്നെ ഞങ്ങൾ കൊറേ കസിൻസിനോടൊക്കെ ചോയ്ച്ചിട്ടാണ് അയിനെപ്പറ്റി മനസ്സിലാക്കിട്ക്ക അ അപ്പൊ അതേമാതിരി നിങ്ങക്ക് വീട്ടില് വേറെ ആരെങ്കിലുണ്ടോ ഇങ്ങനെ ഏട്ട ഈ ജേഷട്ടത്തി അനിയത്തി ഇല്ല നിങ്ങള് ഇന്നാലും നിങ്ങള് പ്രതീക്ഷിക്കാത്തൊരു ഫീൽഡ്ക്ക് എത്തിപ്പെട്ടുല്ലേ
ഓഹ് ഏച്ചി
പ്ലസ്ടുനൊന്നും പഠിക്കുമ്പോ ഇപ്പങ്ങനെ പ്രതീക്ഷിച്ച്ട്ടില്ലല്ലോ
ഒട്ടും പ്രതീക്ഷിച്ച്ല്ല എനിക്ക് സൈ ക്കോളജിസ്റ്റാവണം അല്ലാന്ന്ണ്ടെങ്കി ജേർണലിസ്റ്റാവണം അങ്ങനെയൊക്കെയിരുന്നു ഇൻ്റെ ആഗ്രഹം പക്ഷെ അതൊന്നും വീട്ടിന്ന് വിട്ടില്ല മ്മ് ജേർണലിസ്റ്റ് ആവാനൊന്നും വീട്ടില് സമ്മയിക്കൂലായിർന്ന്
ആഹ് അത് നമ്മള്ക്ക്ങ്ങനെ എറങ്ങി നടക്കുവാണം നല്ല സംസാരിക്കാള്ള കഴിവും വേണ്ടേ അ സംസാരിക്കാനുള്ള സംസാരിക്കാള്ള കഴിവാണ് മെയിന് പിന്നെ നമ്മളെല്ലാ ഇതിലും മുക്കിലും മൂലിലും എത്തിപ്പെടണല്ലോ വാർത്തകൾ കിട്ടണെങ്കിലും അത് കൈകാര്യം ചെയ്യണെങ്കിലും അത് നല്ല ഇഷ്ട്ടായിരുന്നു
അത് അത്യാവശ്യഷ് എന്ന് വെച്ചാ ടിവിലൊക്കെ ഇര്ന്ന് ന്യൂസൊക്കെ വായിക്കാനൊക്കെറച്ച് ഇഷ്ട്ടാര്ന്നു
ആഹ് ഞാൻ ഇന്റെ മോളോട് എപ്പളും പറയും ജേർണലിസം പഠിച്ചോ ഇന്നാ പിന്നെ അങ്ങനെ ബബബബാ അങ്ങനെ വായോണ്ട് അട് പറയാൻ വെയ് ക്കണം പക്ഷെ കിട്ടിയില്ലെങ്കി നമ്മക്ക് അതും ബുദ്ധിമുട്ടാണ്.
ആഹ് പിന്നെ പറഞ്ഞ പോലെ വേക്കൻസിക്കെ ഭയങ്കര കൊറവാണ് ശമ്പളം കൊറവാണ്. പൊതുവേ അങ്ങനെക്കെണ്ട് ഉം ഇഷ്ടപ്പെട്ട് പഠിച്ചാ അങ്ങ് പഠിക്കാന്നല്ലാതെ ശമ്പളത്തിന് വേണ്ടി പഠിച്ചിട്ട് കാര്യ ഇല്ല അതൊന്നും ഉം ഉം
അതിന്
ആഹ് പൊതുവെ മിക്ക് എന്ന് വെച്ചാല് ആഹ് ഇപ്പം എത്ര ഈ നാട്ടിത്തെന്നെ ഇപ്പൊ കൊറച്ച് ചാനലല്ലേ ഒള്ളൂ പിന്നെ ഇണ്ടെങ്കി വേറെങ്ങോട്ടെങ്കിലും പോണം ഏശ്യനെറ്റ് ന്യൂസ് ട്വന്റി ഫോർ റിപ്പോർട്ടർ അങ്ങനെ കൊറ ച്ച് കൊറച്ച് ചാനലേ ഒള്ളു അപ്പൊ ഇതീ തന്നെ എത്രേയെന്നും പറഞ്ഞ് നമ്മള് ടിവി ആഹ്
ഉം ഇതിനാണെങ്കിലോ ഇങ്ങള് പഠിച്ചറ്ങ്ങ്ണേതിന് അയിന് ഫീൽഡ്ണ്ടോ
നെഴ്സിങ്ങനോ നെഴ്സിങ്ങനാ
ആഹ് നമ്മളെ നാട്ട്ല്ണ്ടോ
നെഴ്സിങ്ങിനല്ലേ
ആഹ് നഴ്സിങ്ങിനെന്നേ
നെഴ്സിങ്ങിനെന്ന് പറയുമ്പോ നമ്മളെ നാട്ടില് സാലറി ഭയങ്കര കൊറവാണ് ഇപ്പം പ പത്ത് രൂപയും മന്ത്രണ്ട് രൂപയും പതിനഞ്ച് രൂപയും വരെ കൊടുക്കണം കൊറേ ഹോസ്പിറ്റലിൽ. ഇപ്പളും ഇണ്ട് ആഹ് അപ്പം നേഴ്സിങ്ങന് ആയാലും പൊറത്തോട്ടേ ഒള്ളൂ സ്കോപ്പ് കേരളത്തി കിടന്നിട്ടൊന്നും കിട്ടൂല്ല
കിട്ടൂലലെ. നമ്മള് ഇവടെ അഥവാ ഹോസ്പിറ്റലുകളിള് കേറണങ്കി അങ്ങട്ട് പൈസ കെട്ടി വെക്കണോ
അങ്ങനെയൊന്നും വേണ്ടത്
ഇല്ലല്ലേ കൊറഞ്ഞ ന്തെ കിട്ടൊള്ളൂലേ. കൊറ്ഞ്ഞ നമ്മള് ടീച്ചർമാര് ഇപ്പൊ പ്രൈവറ്റ് സ്കൂ- സ്കൂളുകളിൽ കേറ്ണ മാതിരിയാണ്. ആഹ് പ്രവൈസി ആഹ് പ്രൈവറ്റ് സ്കൂളുകളിൽ നമക്ക്
പിന്നെ നമുക്ക്ന്ന് വെച്ചാല് ഗവൺമെന്റ് പി എസ് സി ഒക്കെ എഴുതി ഗവൺമെന്റ് കിട്ടിയാ രക്ഷ പെട്ട് അങ്ങനെയണെങ്കിൽ സ്റ്റാർട്ടിങ് ന്നെ നാപ്പത്തഞ്ച് രൂപയൊക്കെ കിട്ടും. പിന്നെ പയ്യെ പയ്യെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഒരു ലക്ഷം വരെ കിട്ടും
കിട്ടൂലേ അതിപ്പോ നമ്മള് ഇതേ മതിരി ടീച്ചേഴ്സിന്റെ മാതിരി തന്നെ. ടീച്ചേഴ്സ് നമ്മള് പ്രൈവറ്റ് കോളേജുകൾഅല്ല പ്രൈവറ്റ്സ്കൂളുകളിൽ പഠിക്കാണെങ്കിൽ ഇതേ മാതിരിക്ക്‌ എട്ടോ ത്തൊക്കല്ലേ കിട്ടൊള്ളൂ പിന്നെ അതവാ അത് അത് ടീച്ചറായ്ങ്ങണ്ട് നമക്ക് ഗവൺമെൻറ് സ്കൂളുകള്ൽ കിട്ടാണെങ്കിൽ നല്ല ശ ശ ശവമ്പളം കിട്ടോലോ
അതെ
അതേമാതിരി തന്നേണ്ല്ലേ. പിന്നെ നമ്മളെ കഴവിനൻസരിച്ച് ഇടുക്കും. എന്നാലും നമുക്ക് ഒരു പ ത്ത് രൂപ ഇപ്പളൊന്നു അല്ല. കൊറച്ചൊക്കെ കഴിഞ്ഞാലും കുട്ട്യാളും മക്കളൊക്കെ ആയി അവരൊക്കെ വല്യതായി കഴിഞ്ഞാ അവര് സ്കൂൾക്കൊക്കെ പോവല് തൊടങ്ങിയാ പിന്നെ നമക്ക് എന്തെങ്കിലും ഒന്ന് പോകണംന്ന് തോന്നിക്കഴിഞ്ഞാല് നമുക്ക് തോന്നും ഇപ്പൊ ഞങ്ങളൊക്കെ അപ്പ ഞാനൊക്കെപ്പാഒരു ഇതിലാണ് സ്റ്റേജിലാണ് മന്തിക്കോളി അപ്പ മക്കളൊക്കെ പോയി സ്കൂള്ക്കോവല് തൊടങ്ങി അപ്പോ നമ്മള് ഫ്രീ ആയി അപ്പൊ എന്തെങ്കിലും പഠിച്ച് ജോബ് വാങ്ങിക്ക്ണെങ്കിൽ ഇപ്പ നമുക്ക് പോയായി പോയാ മതിന്ന് തോന്നും. നമ്മളെപ്പള്ളോലൊക്കെ ഇപ്പൊ വർക്ക് ചെയ്യാണ് അപ്പൊ നമ്മള് പട് ഞാ പത്ത് വരെ പോയിട്ടൊള്ളു അപ്പൊ പഠിച്ചാത്തതിന്റെ ഇത് നമുക്ക് അപ്പളാ മനസ്സിലാവാ
ഹും
അപ്പൊ നമുക്ക് പത്ത്റ്പ്പി കിട്ടിയാലും അതായാലും മതിന്നേര്തി അങ്ങട്ട് പോണ ആളുകൾ എത്രോ ഇണ്ട്.
ഉം
അതാണ് അപ്പൊ എന്തെങ്കിലൊക്കെ പഠിച്ചിരുന്നാലൊക്കെ
ചേച്ചിടെ മോക്ക് മെഡിക്കൽ ഫീൽഡിലോട്ട് കേറണോന്ന് ആഗ്രഹഉണ്ടോ
ആഹ് ഓള് പറയും അപ്പളും. നിൻ ക്ക്‌ മെഡിക്കൽ ഫീൽഡിലോട്ട് പോണം ന്ന് കരുതീങ്ങാണ്ടാ സയൻസ് ഇടുത്തത്
ആഹ് ബി എസ് സി നഴ്സിംഗ് ഒക്കെയാണ് നോക്ക്ണേന്ന്ണ്ടെങ്കിൽ ആദ്യം നീറ്റ് എഴുതണം.
ആഹ് അതാണ്. നീറ്റിന് ഓള് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പളന്നെ പിന്നെ പ്ലസ് ടൂന് കേറിയപ്പോ തന്നെ പിന്നെ പാലന്റെ കീഴില്ള്ള ഇതിന് ഓൺലൈൻ ക്ലാസ്സിന് ചേർന്നിരുന്നു
ആ നല്ലതാണ്
ആ പക്ഷെ അത് ക്ക് രണ്ടും കൂടി അവള് സി ബി എസ് ഇ പഠിച്ച് കാണ്ട് ഇത്രേം കാലം സി ബി എസ്സി പത്താം ക്ലാസ്സ്‌ വരെ സി ബി എസ്സി പഠിച്ച് കാണ്ട് പെട്ടെന്ന് കേരള സിലബസ്ക്ക് മാറിക്കഴിഞ്ഞപ്പോക്ക് ഭയങ്കെര ബുദ്ധിമുട്ടായി പോന്ന് എന്താണ് അത് എങ്ങനെ ചോദിച്ചാല് അവര് സി ബിഎസ് ഇ കുട്ടികളെ ടീച്ചേ നല്ല കേയ്റിങ് ചെയ്ത് കാണ്ടല്ലേ പഠിപ്പിക്ക. അവ അവർ ആകെ ഒരു പത്ത കുട്ട്യേള് ഇണ്ടാവും ഒരു ക്ലാസില്. അപ്പ അവർ ആ നല്ല കെയറിങ്ങോട് കൂടി പഠിപ്പിക്കുമ്പോ അവർക്ക് അതിന്റെ ഇത് ഇവടെ വന്ന് നോക്കുമ്പോ പത്ത് അറുപത് കുട്ട്യേൾ ക്ലാസ്സിലും പിന്നെ ടീച്ചർമാരും അങ്ങനെ അങ്ങട്ട് ശ്രദ്ധിക്കൂലല്ലോ വേണങ്കിൽ പഠിച്ചാ മതി കൊറ്ച്ചൊക്കെ ഒരു പോർഷൻസ് ഇടുത്ത് പോയി കൊറ്ച്ച് ഇടുക്കാതെ പോയി പരീക്ഷന്റെ ഭാഗങ്ങളൊന്നും ശെരിക്ക് മനസ്സിലാക്കി തരൂലല്ലോ അപ്പോക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ട് ട്ടായപ്പോ പിന്നെ ഈ ക്ലാസും ഇതാണെങ്കിലോ ഓൺലൈൻ ക്ലാസ്സ് നല്ല ഫസ്റ്റ് ഫസ്റ്റ് ഒക്കെ ആ ഒരു റെക്കോർഡ് ക്ലാസ് ആ ടൈമിന് ഓൺലൈനില് കേട്ട കേട്ടിരിക്കണ് സ്കൂൾ വിട്ട് വന്ന് ക്ഷീണം കൊണ്ട് ഓൺലൈനിൽ കേൾക്കാൻ ടൈമില്ലായിട്ട് റെക്കോർഡഡ് ക്ലാസ് കേട്ട് അതും പിന്നെ ഇതിന്റെ ഒപ്പം എക്സാം ഒക്കെ ആകുമ്പോ എത്തിക്കിട്ടായിട്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ നിർത്തിന്നാ ഓൻ പറേണത് പക്ഷേന്റെ ഓരോ ഇതൊക്കെ എ ബി സി ഡി ഒക്കെ പഠിച്ചുവെച്ചേക്കണ് എന്നാലും അത് അതിലും വരും ഞായറാഴ്ച ഞായാറാഴ്ച എക്സാമും കാര്യങ്ങളും ഒക്കെ അപ്പൊ അത് അറ്റൻഡ് ചെയ്യാനും ഒന്നും ടൈം കിട്ടായിട്ട് നിർത്തിയോളൂ പറഞ്ഞു നമ്മള് ഫീസ് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ചെയ്യാനും കൂടി കഴിയണ്ടേന്ന് നിർത്തി ഇനി വേണെങ്കി പ്ലസ് ടു കഴിഞ്ഞിട്ട് നോക്കാ പറഞ്ഞ്കാണ്ട് ഇല്ലെങ്കില് അങ്ങനെ വേറെ എന്തെിലും നമുക്ക് പെട്ടെന്ന് പിന്നെ കയറാൻ പറ്റിയ അങ്ങനെ കരുതിക്ക്ണ് ഇണ്ടേൽ പ്ലസ് ടു അതിന് എന്താ വേണ്ടത് പ്ലസ് ടുവിന് നല്ല മാർക്കോടെ ജയിക്കുക വേണ്ടത്
അത് അതാണ് ആദ്യം വേണ്ടത്
അതന്നെ
ഉം പ്ലസ് ടൂവിന് എത്ര നല്ല മാർക്കോടെ ജയിക്കാൻ പറ്റുവോ അത് കഴിഞ്ഞാലേ ബാക്കി കയൂ
ട്ട് വന്നി പ്ലസ് ടു ഇപ്പം പഠിച്ചോണ്ടിരിക്ക്ണേ ഒള്ളു ആള്
പ്ലസ് ടു പഠിക്കണുള്ളൂ പ്ലസ് വണ്ണിന്റെ റിസൾട്ട് വന്നിട്ടൂല്ല
ഓ ഓ ഓ ഓ അത് ശരിയാണല്ലേ
ആഹ് അപ്പോൾ ഇപ്രാവശ്യം എലക്ഷന് ആയതുകൊണ്ട് റിസൾട്ടുകൾ കുറച്ച് വൈകില്ലേ
എന്ന് പതിനഞ്ചാം തീയതി എന്തോ അല്ലേ റിസൾട്ട് പ്ലസ് ടു പ്ലസ് വണ്ണിന്റെ
പ്ലസ് വണ്ണിൻ്റെ ജൂണിലാണ് പറഞ്ഞിരുന്നത് അപ്പം പിന്നെ അത് കഴിഞ്ഞില്ല പിന്നെ ഈ ജൂലൈ പതിനഞ്ചാം തീയതിയും പറേണ്ട്
അതെ അതെ അത അതറിഞ്ഞാ പിന്നെ ഇപ്രാവശ്യം ഇംപ്രൂവ്മെന്റിന് എഴുതാനുള്ള ടൈംമുണ്ട്
കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഇംപ്രൂവ്മെന്റ് ചെയ്യാനുള്ള ടൈം ഒന്നും ഇല്ലായിനല്ലോ
ആണല്ലേ ഒരുമിച്ചല്ലേ പരീക്ഷ നടത്തുന്ന
അത് കഴിഞ്ഞ പ്രാവശ്യം മുതൽ ഇപ്രാവശ്യം പ്ലസ് വണ്ണിന് എന്താണ് ഇംപ്രൂവ്മെന്റ് ചെയ്യാനുള്ള ടൈമുണ്ട്
ഉണ്ടോ ആഹ് നല്ല കാര്യം
എക്സാമ് അല്ല റിസൾട്ട് ജൂലൈൽ അറിഞ്ഞു കഴിഞ്ഞാല് പിന്നെ എന്താണ് സെപ്റ്റംബർ ഒക്ടോബറിൽ ഞമുക്ക് പിന്നെ ഏതെങ്കിലും പോയ വിഷയങ്ങളോ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞ വിഷയങ്ങളോ ഒണ്ടെങ്കില് എഴുതിയെടുക്കാം മറ്റേത് പ്ലസ് വണ്ണിന്റെ ഒപ്പല്ലായിരുന്നോ എഴുതാൻ പറ്റാ പ്ലസ് ടുവിന്റെ ഒപ്പവല്ലായിരുന്നോ എഴുതാൻ പറ്റാ ഇപ്പൊ ഇപ്രാവശ്യം ഇത് മാറിയപ്പം വിദ്യാഭ്യ മന്ത്രിസഭ മാറിയപ്പം വിദ്യാഭ്യാസ മന്ത്രി ഫസ്റ്റ് ആഹ് പ്രഖ്യാപിച്ചത് അതാണ് അത് പ്ലസ് വണ്ണിൻ്റെ പ്ലസ് ടുവിൻ്റെ ഒപ്പം പ്ലസ് വൺ എഴുതിയ കുട്ടിയാൾക്ക് വിജയശതമാനം കുറവാണെന്ന് പറഞ്ഞ്ങ്ങാണ്ട്
ഉം പിന്നെ ശെരി ചേച്ചി ആഹ് ആഹ് ആഹ്